എന്ത്
കേൾ ക്ക്നുഉണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
അഹ് അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടില് മഴയൊക്കെ ഉണ്ടോ
ഇല്ലേ അല്ലേ വെയില
ആണല്ലേ നമുക്ക് ഇന്ന് ഞാനൊരു മൊബൈൽ ഫോണിന്റെ ഒരു ദൂഷ്യവശവും നല്ല വശങ്ങള ഒക്കെ കുറിച്ച് സംസാരിക്കാന്ന വിചാരിക്കുന്നേ നിങ്ങൾക്ക്എന്നോട് എന്താണ് അഭിപ്രായം
നല്ല അഭിപ്രായമാണ് ഇന്നത്തെ കാലത്ത് വരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് അത്
അതെ പറഞ്ഞോളൂ
ഇപ്പം ആഹ് മൊബൈൽ ഫോണ് ആഹ് മൊബൈൽ ഫോൺള്ളത് കൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ജോലികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളും നല്ല വശങ്ങളുണ്ട്ല്ലേ നമുക്ക് ആദ്യം മോശം പക്ഷെ പ പ്രയാണ്ട് നല്ല വശങ്ങള് എട്ക്കായാണെങ്കിൽ ഒരുപാടുണ്ട് നിൻക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്
മോശ വശത്തേക്കായി നല്ലത് നല്ലതന്നേണ് ഇത് അറി വിധി പിന്നെ ചെലോലത് മിസ്സ്യൂസ് ചെയ്യുമ്പോ ഒരു ഇത് ചെലോൽ അത് ദുരുപയോഗം ചെയ്യും ഇപ്പൊ കുട്ടികൾ ളന്നെ ആ കുട്ടികളന്നെ ഇപ്പൊ പഠനത്തിനൊക്കെ ഭയങ്കര പിന്നോക്കയിക്ക്ണുപ്പൊ
ഇന്റെ മക്കളന്നെ ആലോയിക്കുമ്പോ ഇതിലിങ്ങനെ കളിച്ചുങ്കോണ്ടിരിക്കാണ്
അതെ അതെ അത് എല്ലാ കുട്ടികളുടെം അവസ്ഥ അതന്നേണല്ലോ ഇപ്പഴുള്ള എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മള് രക്ഷിതാക്കള് കുറെ ഏഹ് പരിധികളൊക്കെ വെച്ചിട്ട അവർക്ക് കൊടുക്കാ
ആഹ് അത് ശെരിയന്നേണ് പക്ഷെ എന്നാലും എപ്പഴേങ്കിലും ഒക്കെ അവര് കണ്ടു പിടിച്ച്ട്ത്ത്ങ്കോണ്ട് പോവും ഈ റീലും ഇതൊക്കെ കണ്ടിട്ട് ചെലപ്പോ വെഷമം തോന്നും കുട്ടിയേളൊക്കെ തട്ടി കെയറ്ന്ന കാണുമ്പോ വെഷമം തോന്നും
അതെ അതെ ശരിയാണ് ഇപ്പം ആഹ് എനിക്കൊന്നും ഇന്ന് കുട്ടികളുടെ കാര്യത്തില് ഞാൻ എല്ലാർക്കും കൂടുതൽ ഈ ഫോണിനെ പറ്റി പറയാനുള്ളത് ഞാന് ഇന്നലെ ഒരു വർത്താനത്തില് ഇങ്ങൻ തന്നെ പറഞ്ഞു കുട്ടികള് ഏത് സമയും ഇത് കണ്ടിരുന്ന് അവര് പഠനത്തിനൊക്കെ ഭയങ്കര ശ്രദ്ധ കുറയുന്നു അവര് ഏകാഗ്രതയൊക്കെ കൊറയുന്നു പഠനത്തിലുള്ള എന്നൊക്കെ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് എല്ലാരും അപ്പം എനിക്കും അങ്ങൻ തന്നെ ഒരു അനുഭവം ഉള്ളത് എനിക്കും എന്റെ മക്കളും ഫോണില് വല്ലാതെ കളിച്ചിട്ടൊക്കെ നമ്മള് പഠനത്തിലൊക്കെ നല്ല ശ്രദ്ധ കുറവായിരുന്നു പക്ഷെ ഇപ്പൊ ഞാനങ്ങനെ ഈ സമയത്തൊന്നും കൊടുക്കില്ല അവരോട് ഞാൻ കളിച്ചോളാൻ പറയും അല്ലെങ്കിൽ ചിത്രം വരച്ചോളാൻ പറയും അങ്ങനെയൊക്കെയാണ് ഫോണ് കൊടു കൊടുക്കല് കൊറഞ്ഞപ്പോ അവരിപ്പ ചോദിക്കലും കൊറഞ്ഞു
ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഫോൺ അല്ലെങ്കിൽ ഏഹ് ടി വി അങ്ങനെ എന്തേങ്കിലും ഒന്ന് ടി വി ഓഫ് ഓഫാക്കിയ പറയും ഫോണെങ്കിലും ഒന്ന് താ ന്നറയും അങ്ങനെ അയിനണ്ട് അഡി ക്റ്റയിക്ക്ണ് ഇപ്പള്
അപ്പൊ ഇതില് നമുക്ക് എനിക്കോൻന്ന് ഫോൺ ടി വി ആവുമ്പോ കൊറച്ച് ഒര് ദൂരെന്ന് ആയത്‌ കൊണ്ട് ഇവർക്ക് വല്ല്യൊരു പ്രശ്നെങ്കി കണ്ണിനൊക്ക വല്ല്യൊരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഈ ഫോൺ ആകുമ്പോ ഇവരിങ്ങനെ സ്ക്രോളെയ്ത് സ്ക്രോളെയ്ത് പോവാണല്ലോ റീൽസ് ഒക്കെ അപ്പൊ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് ഇവരെ തലച്ചോറിനൊക്കെ വരുന്നത്
അതില് ഈ ലോങ്ങ് വീഡിയോസ് ഒന്നും കാണൂല ഈ ഫുള്ള് എന്താ ഷോർട്സ് വെറും ഷോർട്സ്
അങ്ങൻ തന്നെയ അപ്പം ഈ ഇത് കാണുമ്പോ ഇവർക്ക് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ
ഓരോ ചാനലരെ കുറിച്ചിട്ട് അവടെ ഫാമിലി ഡീറ്റെയിൽസ് വരെ അവർക്ക് അറിയാം കുട്ടികൾക്ക് നമ്മൾങ്ങനെ ചോയ്ക്കുമ്പോ അവര് പറഞ്ഞു തരും അവര്ങ്ങനെയാണ് അങ്ങനെയാണ് ഓരോ വീട്ടിൽ ഇത്ര ആളുണ്ട് ഒകെ എല്ലാം പറഞ്ഞ് തരും
അത് ഇവരും അങ്ങനെത്തന്നെയാണ് ഇവർക്ക്ല്ലാം അറിയാം ആഹ്
ആഹ്
ഇപ്പൊ വീഡിയോസ് ഇവര് കാണില്ല കാരണം വല്യ വീഡിയോസ് കാണാനുള്ള ക്ഷമ ഇന്നത്തെ കുട്ടികൾക്കില്ല ഇവര് ചെറിയ ചെറിയ വീഡിയോസ് കണ്ട് കണ്ട് കണ്ട് പോയിട്ട് ഇവർക്ക് വലിയ വീഡിയോസ് കാണാനുള്ള ഒരു ക്ഷമ വരുന്നില്ല കാരണം പെട്ടെന്ന് കിട്ടണം എല്ലാം പെട്ടെന്ന് തീരണം എന്നുള്ളൊരു ചിന്ത വരിയാണ് കുട്ടികക്ക്
അതെന്നെ ഞാന് ഒരു ദിവസം സ്കൂളില് എന്താ മീറ്റിങ്ങിന് പോയപ്പോൾ മാഷ് പറയ ഫോണ് നല്ല യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞു മാഷ് ചോദിച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞു ആ ഫോണൊക്കെ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവർക്ക് തീരെ ക്ഷമ എന്ന് പറഞ്ഞ സാധനം എന്ന അറിയണതില്ല എന്തോ ഒരു വീഡിയോ ഇട്ട് കൊടുത്തു അത്ര ക്ലാസ്സില് ഇങ്ങനെ എന്താ എന്തോ ഒരു ഇത് ഇട്ട് കൊടുത്തുരുന്നു അപ്പൊ ഇവര് അടിച്ച വിടു അടിച്ചു വിടു അടിച്ചു വിട് എന്ന് പറഞ്ഞിട്ട് മാഷിനെ സ്വൈര്യം കടുത്തിരുന്നുന്ന് ഇവർക്ക് ഫുൾ ആയിട്ട് കാണാനുള്ള ക്ഷമ ഇല്ലന്ന് അപ്പൊ നിങ്ങൾ ഫോണൊക്കെ ഒന്ന് ശ്രദ്ധിക്ക ണം എന്നൊക്കെ പറഞ്ഞു മാശ് നമ്മള് ശ്രദ്ധിച്ചിട്ട ശ്രദ്ധിച്ചാൽ എന്താ ഒരു എടുക്ക തന്നെ ചെയ്യും
ആഹ് ഇന്നത്തെ കുട്ടികളെ ഇപ്പ ചെറിയ വളരെ ചെറിയ സെക്കൻഡുകളുള്ള വീഡിയോകള് കാണുന്നത് കൊണ്ട് വലിയ വലിയ വീഡിയോസ് കണ്ട് ഇരിക്കാനുള്ള ക്ഷമ കുറയാണ് എന്ത് കണ്ടാലും അടിച്ചു വിടണം ആഹ് അത് എനിക്ക് തോന്നുന്നു കുട്ടികളിൽ മാത്രല്ല വലിയോരിലും ഉണ്ട് ഇപ്പൊ ആ ഒരു പ്രശ്നം ഞാനാണെങ്കിൽ കൂടി ചെറു ത് കണ്ട് കണ്ട് വലിയ ഞാൻ കാണില്ല ഞാനും ഇങ്ങനെ അടിച്ചു വിടുന്ന ഒരാളാ അപ്പൊ ഞാനും വിചാരിക്കുന്ന ഒന്ന് പെട്ടെന്ന് തീർന്നരുന്നെങ്കില് പെട്ടെന്ന് തീർന്നിരുന്നെങ്കിലിൽ എന്നാണ് ആ ഒരു മൈൻഡ് എല്ലാരിലും വന്ന് തുടങ്ങി
ആഹ് പിന്നെ ന്താ ഈ ടി വി യൂട്യൂബും കണക്ട് ആയിട്ടുള്ള ടി വിയില വലിയ വീഡിയോ വലിയ വീഡിയോസ് ഒന്നും ഇടാൻ അയക്കൂല്ല ഷോർട്സ് ഷോർട്സ് മാത്രം ഇട്ടാ മതി എന്നു പറയും
അതെ അങ്ങനെ തന്നെയാണ് എന്റെ അപ്പം ഈ ആ അതെ ഉപ അല്ല ഉപകാരം നമുക്ക് ഉപകാരം പറയയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഉപ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ കേസിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അപേക്ഷിച്ച് നമ്മള് നമ്മള് നമുക്ക് ദൂരെയ ഉള്ള ഒരാളെ നമുക്ക് വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇന്ന് പണ്ട് അങ്ങനെ ആയിരുന്നോ നമ്മൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അവരെ നമ്മൾ കാണുന്നത് ഇന്നാണ് അതെ അതെ ശരിയാണ് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളുടെ ഈ ഒരു കണ്ടുപിടുത്തം നല്ലത് തന്നെയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്
ഉം ഇപ്പ നമ്മുക്കന്നെ ഒരു ദിവസം നെറ്റില്ലെങ്കിൽ എന്തോ പോലെയല്ലേ
അതെ നെറ്റില്ലാത്തൊരു ദിവസം നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല നമ്മള് എങ്ങനെയെങ്കിലും അതില് നെറ്റ് റീചാർജ് ചെയ്യുന്നത് വരെ നമുക്കൊരു സമാധാനം എണ്ടാവില്ല ഞാനാണെങ്കി കൂടി ഫോണ് വേറെ ഫോണ് നമ്മക്ക് ജ കൊറച്ചു നേരം നമ്മൾടെ കയ്യീന്നൊന്ന് മാറ്റി വെക്കാൻ നമുക്ക് പറ്റോ
ഇല്ലല്ലല്ല ആഹ് അങ്ങൻതന്നേണ് ഇപ്പൊ ഒരു ദിവസം പിന്നേ ഇങ്ങനെ ആലോയിക്കും എവിടെയെങ്കിലും കുടുങ്ങി കെടക്കുമ്പോ ഒര് ഫോണ് ഇല്ലെങ്കിത്ത അവസ്ഥ എന്താന്ന് ആലോയ് ആലോയ്ക്കുമ്പളൊക്കെ ഫോണിന് അയ്ന്റെ ഉപകാരങ്ങള് മനസ്സിലാവും
അതെ ഉപകാരം തന്നെയാണ് എന്നിച്ച നമ്മള് അത് ഉപയോ ക്കുന്നത് പോലെയാണെന്ന് തോന്നുന്നു ഇല്ലേ നമ്മളൊക്കെ ഇപ്പ ഇങ്ങനെയുള്ള കാര്യങ്ങക്കും ഞാനിപ്പ ഇങ്ങനെയുള്ള വർക്കുകളും ഓൺലൈൻ ട്യൂഷനൊക്കെ ചെയ്യുന്ന ആളാ അപ്പൊ എന്നെ സംബന്ധിച്ചിത് നല്ല കാര്യം തന്നെയാ കാരണം വീ എവിടെയും പോവാതെ തന്നെ നമുക്കൊരു പൈസ നമ്മള കയ്യില് വന്നെത്ത്ന്ന്ണ്ടല്ലോ അപ്പൊ അത് നല്ല കാര്യം തന്നെയാണ്
വീ പൊർത്തറങ്ങി ചെയ്യണേക്കായും ഒന്നുകൂടി നല്ലതായിട്ട് തോ ഇൻക്ക് തോന്നണത് വീട്ടിലിരിന്ന് ചെയ്യ്ണതാ
അതെ അതെ അത് കാരണം പൊറത്തിറങ്ങി ചെയ്ത അനുഭവ ഉള്ള ഒരാളാ ഞാന് ഒരു ഓഫീസിലൊക്കെ പോയതാ പക്ഷെ നമ്മടെ വീട്ടിലാവുമ്പോ നമുക്ക് നമക്ക് എനിക്ക്തോന്നു ഒരുപാട് പൈസ ഒന്നും വേണ്ടെങ്കിലും നമ്മൾടെ കാര്യത്തിനുള്ള ചെറിയ പൈസ നമുക്ക് ഈ ഓൺലൈൻ ഇന്ന് ഓൺലൈൻ ടൂഷനാണല്ലോ കൂടുതൽ ആൾക്കാരും എടു ക്കുന്നത് അപ്പൊ അവരുടെ കുട്ടികൾക്ക് പൊർ ത്ത് പോവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ എല്ലാരും അങ്ങനെ ചെയ്യുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്യല്ണ്ട് നമ്മള് ശരിക്കും പൊർത്ത് പോയി ചെയ്യണ്ട ആവശ്യം ഒന്നുവില്ല
ആഹ് ഇങ്ങള് സൊന്തായിട്ടാണോ ഓൺലൈൻ ട്യൂഷന് ചെയ്തിര്ന്ന് അതോ വേറെ ഏതേലും
ഒരൂ സ്താ സ്ഥാപനത്തിന്റെ കിഴ് ചെയ്യുന്നത്
ആഹ് ഇപ്പഴും ഉണ്ടോ
ആഹ് ഒരു ഓഹ് ആഹ് ഇണ്ടിണ്ട് ഒരുപാട് എട്ക്കാന് എട്ക്കാ റില്ല ഞാന് എനിക്ക് കുട്ട്യോളുള്ളത് കൊണ്ട് അപ്പൊ എന്റെ സമയത്ത് രണ്ടോ മൂന്നോ എടുക്കൂന്നല്ലാതെ ഒരുപാട് വേണം നമുക്ക് എടുക്കാം പക്ഷെ അങ്ങനെ ഞാൻ എടുക്കാറില്ല കാരണം നമുക്കങ്ങനെ എല്ല നമ്മള് കുടുംബായിട്ട് ജിവിക്കുമ്പൊ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ
ആഹ് എത്രാം ക്ലാസ്സ്കാരാണ്
നമ്മള് ഇത് ഒന്ന് ക്ലാസ്സൊന്നും ഇല്ല ഈ ബെയ്സ് ഇല്ലാത്ത കുട്ടികൾക്ക് ബെയ്സൊക്കെ എടുത്ത് കൊടു ക്വ ഇപ്പൊ ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെ വരും ഇംഗ്ലീഷ് ഹിന്ദി മലയാളം പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയുള്ള കുട്ടികൾക്ക് സബ്ജക്റ്റ് അങ്ങനെയൊക്കെ
സ്വന്തായിട്ട് വരുമാനം ഇണ്ടാക്കും ഇല്ലെ
അങ്ങനേ എനിക്ക് തോന്നു നമുക്കിപ്പോ നമ്മുക്ക് ഇന്നത്തെ കാലത്തെ എല്ലാം നമ്മടെ വിരൽത്തുമ്പിലിണ്ടല്ലോ അപ്പൊ വെറുതെ വീട്ടിലിരിക്കുന്നയ്ല് എത്ര നല്ലത് ഇങ്ങനെ എന്തേലൊക്കെ ചെയ്ത് നമ്മൾടൊരു പോക്കറ്റ് മണി‌ക്കിള്ള കാര്യങ്ങള് ചെയ്യ്ണത് നല്ല കാര്യാണല്ലോ
അതെ
അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ, ഹാ അപ്പം നിങ്ങക്കൊക്കെയോ ഓൺലൈൻ ആയിട്ട് തുടങ്ങുന്നത് വളരെ നല്ലതാണ് വീട്ടില് ട്യൂഷൻ എടുത്ത ആൾക്കാർക്കൊക്കെ
എനിക്ക് ഓൺലൈനിൽ ഈ വാട്സആപ്പിലായിരിക്കോ ഇ പ്പൊ വിളിക്ക
അല്ല ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ സൂ മിലോ നമക്കത് ചെയ്യാം ഗൂഗിൾ മീറ്റില് ചെയ്യ സൂമില് ചെയ്യാ പിന്നെ നമ്മളീ ഓൺലൈൻ ട്യൂഷന് എട്ക്കുമ്പോ എഴുതിയക്കെ കാണ്ചൊട്ക്കാന് സ്ക്രീൻഷെയർ ചെയ്തിട്ടങ്ങനെക്കെ ചെയ്തൊട്കാ
അപ്പൊ എഴുതീതൊക്കെ കാണ്ചൊട് ക്കുമ്പോ എഎ എങ്ങനായിരിക്കും എയ്‌ എയ്‌തലൊക്കെ ബോർഡില്
എഴുതീട്ട് കാണ്ചൊട്ക്കുമ്പോ നമുക്ക് അതിനായിട്ടുള്ള സപ്പ്റേറ്റ് ആപ്പ്കള്ണ്ട് അത് നമ്മള് ഫോണ്ല് ഇൻ ഇൻസ്റ്റാളെയ്ത് വെച്ട്ട് അങ്ങനെ ക്കെ കാണ്ചൊട്ക്കണം കുഞ്ഞു കുട്ട്യാളൊക്കെ ആകുമ്പോ കൊറ്ച് കൂടെ നമ്മള് ആക്ട്ടീ ക്ലാസ്സ് കുറെ ഇതൊക്കെണ്ട് നമുക്ക് ട്രെയിനിങ്ങൊക്കെ അവര് തരും അതാണ് ഈ ഓൺലൈൻ ട്യൂഷൻ നമുക്ക് അറിയും ആണല്ലേ അങ്ങനെയാണെ നിങ്ങക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാം
ഇന്ക്ക് അയിനെ കുർച്ട്ട് അറീല്ലേ എ എന്തൊക്കെ നമ്മള് ഈ ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോ അയ്ന്ള്ളത് ല് ചെയ്യണ്ടേ
ആഹ് ഗൂ ഗൂഗിൾ മീറ്റും സൂമിലൊക്കെ അങ്ങനെ ചെയ്യണം എന്താലും അങ്ങനെ ചെയ്യണം അപ്പൊ നിങ്ങള് എവിടിം അ ജോലി ചെയ്തിട്ടില്ലേ ടീച്ചറായിട്ട്
ജോലിന്നും ചെയ്തിട്ടില്ല
അല്ല നിങ്ങൾ പ്രീ പ്രൈമറി ടിടിസി കഴിഞ്ഞാന്ന് പറഞ്ഞില്ലേ അപ്പ എവ്ടെ എന്തേലും നോക്കിയായിരു എവിടേലും നോക്കി കൂടായിരുന്നോ
അപ്പതന്നെ കുട്ടി ഒക്കെ ആയി അങ്ങനെ നിർത്തി
ആഹ് എന്നാലും ഇനിയും വൈകിട്ടൊന്നും ഇല്ലല്ലോ
ഇല്ലല്ല വൈകിട്ടൊന്നുല്ല ച് ഞ്ഞി കുട്ടിഒന്ന് വലുതാവട്ടേ ന്ന്ട്ട് ട്രൈയ്യണം
ആഹ് ഞാനും ഇനി ഇപ്പം മോണ്ടിസോറി ടിടിസി ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് എന്തോരു ആഗ്രഹം ടി ടി ചെയ്യണന്ന് അപ്പൊ മോണ്ടി സോറി ടിടിസി ചെയ്തൊണ്ടിരിക്കുന്നുണ്ട് ഇൻ ഇൻണ്ടാവൊന്നറിയില്ല പൊർത്തു പോയി വർക്കയ്യാൻ എന്ക്ക് വല്യ താല്പര്യൊന്നുമില്ല പക്ഷെ ചെയ്യ്ന്ന്ണ്ട്
ഞാനിപ്പത് വേണ്ടിന്നില്ലാന്ന് തോന്നും വേറെ ചെയ്യണ്ടേര്ന്നില്ല വേറെ എന്തേലും കോഴ്സ് ചെയ്താ മതിയായിരുന്നുന്ന് ആഹ് ചെയ്യാൻ ചേരു ആഗ്രഹം കൊണ്ട് ചെയും ചെയ്തു
എന്തോണ്ടാ അങ്ങനെ തോന്നത് ഉപകാരല്ലാന്ന് തോന്നുന്നുണ്ടോ
ഉപകാരംന്നില്ലാ പ്രീ പ്രൈമറിലൊന്നും പ്പങ്ങനെ സാലറി ഒക്കെ വളരെ മോശം
ആഹ് അതെ അതെ ശരിയാണ് ഈ പ്രീ പ്രൈമറിന്നെയാണ് ഞാനിപ്പ ചെയ്യ്ന്നെ പക്ഷെ ഇതിപ്പോ മോണ്ടിസോറിന്നാണല്ലോ പറയുന്നെ
ആഹ് മോണ്ടിസോറിം പ്രീ പ്രൈമറി ടി ടി സി വേറണ്ട്
അതെ അതാണ് ഇപ്പ ഞാൻ ചെയ്യുന്നേ അതിനാണ്ന്കൊ ന്നും കൊറ്ച് ഈ മോണ്ടിസോറി ആയതോണ്ട് ഒര്സം വേറെയാണല്ലോ ഒരു പഠന രീതി
ആഹ് ഇപ്പൊകി കിന്റർ ഗാർഡൻ എന്നൊക്കെ പർഞ്ട്ട് എന്താ അതിനതിനായിട്ട് സെ സപ്പറേറ്റ് ആയിട്ട് ചെിറിയ സ്കൂൾ വീടാളൊക്കെ ഇട്ത്ത്ട്ട് അങ്ങനെക്കെ
അതെ അതെ പതോണ്ടമി ചൊ അത് ചെയ്ത് നോക്കാന്ന് ബി എഡ് ചെയ്യണം ന്നായിരുന്നു ആഗ്രഹം പക്ഷെ നടന്നില്ല
ആഹ്
അപ്പയിതങ്ങ് ചെയ്യാന്ന് വിജാര്ച്ച് അത് രണ്ട് വർഷാണ് അപ്പ നമക്ക് അത്രയും ഏഹ് പൈസിം വേണല്ലോ അപ്പ അങ്ങനെള്ളൊരു ബുദ്ധി ബുദ്ധിമുട്ടൊക്കൊള്ളോണ്ട് ഞാൻ വിചാരിച്ചു ഇത് ചെയ്യാംന്ന്
ഇതിനും നല്ല പൈസക്കെണ്ട്പ്പോ
അതന്നെ ഇപ്പം സ്കോപ്പ്ള്ളതോണ്ടാണ് പിന്നെ ഇത് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം നമ്മൾടെ എല്ലാരെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ
ഉം അതെ അതെ
ഉം ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ
ശരിന്നാ